ആഹ് ആഹ് കേക്കാം കേക്കാം
എന്ന് പോവാനാടി
ഞാൻ ഇത് പഠിക്കുയിരുന്നു കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികള്
ഓ പി എസ് സി എക്സാം ഉണ്ടല്ലേ
ആഹ് എക്സാം ഉണ്ട് ഹോൾ ടിക്കറ്റ് വന്നോ
എനിക്ക് ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നില്ല ഞാൻ കെയറി ചെക്ക് ചെയ്തില്ല എനിക്ക് സൈറ്റ് ബ്ലോക്ക് ആയി മാം അ അങ്ങനെ
ആഹാ ആർക്കും സൈറ്റ് കിട്ടാനില്ല
എ എനി എനിക്ക് ആദ്യമായിട്ട് എങ്ങനൊ കാണിക്കുന്നെ ഒരുമാതിരി സൈറ്റ് എറർ കാണിക്കുക
ഉം ഉം ഉം ആർക്കുംയില്ലടാ എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ട്
ആഹ് എടാ ഇതിനാത്ത് എന്തോ മൈക്രോഫോണും ക്യാമറ അങ്ങനെ എഴുതി കാണിക്കുന്നു ഇപ്പൊ ഏത് കൊടുക്കണം ഹലോ ഓക്കെ കൊടുക്കണം അല്ലേ ആഹാ അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞോ
നീ ജോലിക്ക് കേറിയോ
ആഹ് ഞാൻ ഇപ്പൊ ഇച്ചിരി വർക്കിലാണ് ഇവിടെ ചെയ്തൊണ്ടിരിക്കുവയാണ് ഇപ്പ ആളില്ല ഇന്ന് മറ്റേ റിസർവ് ബാങ്കിന്റെ ഒക്കെ അവരുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മൺഡേയിലായിരുന്നു
ഓഹ്
പിന്നെ അങ്ങനെ ആഹ് അല്ല അവര് പോയി ഇപ്പോ അവർക്ക് രാവിലെ ആയിരുന്നു ഓ പക്ഷേ രാവിലെ തൊട്ട് ഉച്ചവരെ ആയിരുന്നു
ആണല്ലേ നീ പിന്നെ ആരൊക്കെ വരുന്നെന്ന് പറഞ്ഞെ രുന്നല്ലോ അവിടെ അവരൊക്കെ വന്നായിന്നോ
ആഹ് ഇവര് ഇവിടെ ഉണ്ട് എല്ലാരും ഉണ്ട് ഇനി മറ്റേ ഇല്ല അവര്- ആഹ് ഷൂട്ടിങ്ങിന് പോയേക്കുവ അത് കഴിഞ്ഞിട്ട് വരണം
ഉം ഉം
പിന്നെ എന്താ കഴിച്ചാ നീ
ആഹ് ഞാൻ താമിസിച്ച കഴിച്ചെ മൂന്ന് മണി കഴിഞ്ഞു കഴിക്കാൻ
എന്തോന്നായിരുന്നു
ഇന്ന് ചോറ് മീൻകറി മീൻ പൊരിച്ചത് അതൊക്കെ തന്നെ ഏയ് ഏയ് ഏയ് ഞാനല്ല ഞാനൊന്ന് അറിയാതെ മീനി തൊട്ടതും എന്റെ കൈ മുറിയെയും ചെയ്ത്
അത് കൊള്ളാം വല്ലപ്പോഴും ഒരിക്കൽ ജോലിക്ക് കേറും ജോലിക്ക് കേറുന്നതിന്റെ അന്ന് മൊത്തം പണിയാക്കി കൊടുക്കും
മീൻ ക്ലീൻ ചെയ്യാൻ കേയറിയതല്ല ശരിക്കും പറഞ്ഞ അല്ലാതെ വെറുതെ നമ്മള്-
കാണാൻ പോയതാണല്ലേ
ഞാൻ മീനൊന്നും ക്ലീൻ ചെയ്യത്തില്ല മറ്റേ പൊരിക്കാനായിട്ട് നമ്മള് വരിയത്തില്ലേ
ആഹ്
ആഹ് അതുപോലെ വെറുതെ ചെന്നൊന്ന് തൊട്ടതാ അടുത്ത വരിയില് എന്റെ കയ്യിലായി
നിന്റെ അടുത്ത് പണ്ടേ പറഞ്ഞിട്ടില്ലേ ഒക്കാത്ത കാര്യങ്ങള് ചെയ്യാൻ പോവല്ലെന്ന്.
ഇന്നാള് ഒരെണ്ണം കഴിഞ്ഞതെ ഒള്ളു. അത് അഞ്ചാറ് സ്റ്റിച്ചോക്കെകഴിഞ്ഞ് ഇപ്പ അങ്ങോട്ട് മാറിയതേ ഒള്ളൂ.
സ്റ്റിച്ചോ, അതൊക്കെ എന്ന്. സ്റ്റിച്ചൊക്കെ ഇട്ട എന്നാ അതൊന്നും അറിഞ്ഞില്ല.
അത് മാർച്ചിലായിരുന്നു എന്ന് തോന്നുന്നു. ഇതുപോലെ അന്ന് ചീനി വെട്ടിയത. അത് പുതിയ പിച്ചാത്തിയാരുന്നു. അത് വെച്ച വെട്ടി ശകരിക്കും മുറിഞ്ഞ്. അവിടുത്തെ വെരൾലൊരു ലിഗമെന്റോക്കെ കട്ടായി പോയി.
ഏ അതൊക്കെ അത്രെക്കെ നടന്നിട്ട് നീ ആരടുത്തും പറഞ്ഞില്ലല്ലൊ. ഞമ്മളാരും അറിഞ്ഞില്ല.
ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങള് മറന്നോയ് കാണും.
എന്റെടുത്തൊന്നും പറഞ്ഞില്ല.
പറഞ്ഞായിരുന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ കാണിച്ചായിരുന്നു ഇൻക്ക് ഓർമ്മയില്ല.
ആണ്. ഞാൻ അറിഞ്ഞില്ല ഇത്രേല്
അങ്ങനെ ആ വെരല് മടങ്ങത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം
നീ സാൻഡിയുടെ തരും പറഞ്ഞിട്ടുള്ളെ
ഇപ്പൊ കൊറ്ച്ച് മാസക്കെ ആയപ്പഴേ ഓക്കെ ആയി.
ആണെല്ലേ.
ഉം അത് ഇങ്ങനെ അതുകൊണ്ട് ഇപ്പം ശ്രദ്ധിച്ച് എന്നെക്കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. കത്തി കൊണ്ടുള്ള പരിപാടി. ഞാൻ അറിയതെചെന്ന് തൊടുന്നത. അത് ഇന്ന് അങ്ങനെ ഒരു അബദ്ധവായി.
അല്ലെങ്കില് എവിടെ തൊട്ടാലും അബദ്ധ വാണല്ലോ.
ആണ് ആണ്. സമയം സമയം ശെരിയല്ല എന്തെയ്യാന
പറയും പോലെ കല്യാണത്തിന് വരുലേ നീ
ആ വരുന്നുണ്ട് വരുന്നുണ്ട്. എല്ലാരും കാണണോല്ലോ. കല്യാണം കൂടിയില്ലെങ്കിലും നിങ്ങളക്കെ കാണണം. അതിന് വേണ്ടിയിട്ട് വെരും.
ആ ആകെ ഞാനും സാൻഡിയും നീയും കാണുള്ളൂന്ന് തോന്ന്ണു.
ഉള്ളവരാവട്ടെ.
ആ അത്രവെരെ. ആ അത് ശെരിയാ ആഹ് പിന്നെ ഈ പഠിച്ചെന്തുവായി.
ഞാനിങ്ങനെ നമ്മുടെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിനെ കുറ്റിയ അല്ല പറ്റി പറ്റിയൊക്കെ പഠിക്കായിരുന്നു. നീ അത് പഠിച്ചിട്ടുണ്ടോ
ഞാൻ പഠിച്ചിട്ടുണ്ട് ഓർമ്മയില്ല ഒന്നും
ഞാൻ ഒരണ്ണം ചോദിക്കട്ടെ.
ചോദീര്
ഏ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ.
ഓപ്ഷൻ തരോ.
ആഹ് ആ ആദ്യത്തത് ചെങ്കുളം. പള്ളിവാസൽ, കുറ്റ്യാടി, മണിയാറ്
പള്ളിവാസൽ അല്ലെ.
ആ പള്ളിവാസലാണ്. പള്ളിവാസൽ ഏത് ഏത് പുഴയിലാണെന്ന് അറിയോ.
പള്ളിവാസൽ ഭാരതപ്പുഴയാണോ.
അല്ലല്ല പള്ളിവാസല് വന്നിട്ട് പെരിയാറിന്റെ പോഷക നദി ആയിട്ടുള്ള മുതിരപ്പുഴയിലാ,
ആഹ് മുതിരപ്പുഴ
ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് നിലവിൽ വരുന്നുണ്ട് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്ന ശ്രീ ചിത്തിര തിരുന്നാൾ. ബാലരാമവർമ്മയാണ് കമ്മീഷൻ ചെയ്യുന്നത്.
ആണെല്ലേ. ഞാന് എനിക്ക് ക്ക് നദിയൊക്കെ ചോയ്ച്ചഴിഞ്ഞാ ഇതൊക്കെ ഓപ്ഷൻ കിട്ടിയാ പറയും അല്ലാണ്ട് നദിയൊക്കെ ചോയ്ച്ചഴിഞ്ഞാ റ്റു പറയാ അറിഞ്ഞുടാ
ഉം വർഷം ഏതായിരുന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ
ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തേഴോ
നാപ്പത്
ന്നാപ്പത് ഓക്കെ
ഉം രണ്ടാമത്തെ ഏതാന്നറിയോ ഈ ഓപ്ഷനിലുണ്ട്
ണ്ടാമത്തതോ ഓപ്ഷൻ ഒന്നൂടെ പറയ്
കുറ്റ്യാടി, മണിയാറ്, ചെങ്കുളം
ചെങ്കുളമാണോ
ആ ചെങ്കുളം ആ അപ്പൊ ഓപ്ഷൻ കിട്ടിയാ നീ പറയുവല്ലേ
ഉം ഓപ്ഷൻ കിട്ടിയാ എഴുതാം
ചെങ്കുള ഏത് ചെങ്കുള ഏത് പുഴയിലാ
പുഴയും ഓപ്ഷനക്കെ കിട്ടുവാണെങ്കിൽ പറയാ അല്ല
ആ അത് പറയാം പമ്പ, മണിമലയാറ്, അച്ചൻകോവിലാറ്, ഈ മുതിരപ്പുഴ. നാലെണ്ണം
മുതിരപ്പുഴ അത് മണിമലയാറായിരിക്കും
അല്ല അല്ല ഈ മുതിരക്കുഴിയ്ല് അല്ല
ഇതില് തന്നെ ഞാൻ അതിലായിരിക്കുമ്പോ വീണ്ടും ആയോന്ന് വിചാരിച്ചു മാറ്റിപ്പറഞ്ഞത
ആ അതാണ് കൊസ്റ്റ്ൻ ചോദിക്കുമ്പോ നമ്മള് അങ്ങനെയൊക്കെ ഡൗട്ടടിയ്ക്കും ഇത് അമ്പത്തി നാല് ല് നിലവില് വര്ന്ന്
ഓ അമ്പത്തിനാലായിര്ട്ടുള്ള
ഉം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ല് പതിനാല് വർഷത്തെ ഡിഫറൻസില്
ആ അത്രക്ക ആ അപ്പഴത്തെ ഭരണാധികാരി ആരാ അമ്പത്തിനാല് ആകുമ്പഴത്തേക്കും ഭരണാധികാരിയല്ല അപ്പഴത്തെ അപ്പഴ് ആരായിരുന്നു മറ്റേ പ്രധാനമന്ത്രി കേരളത്തില്
അമ്പത്തിനാലാകുമ്പഴേത്തിന് നമ്മള് കേരളം വരുന്നത് അമ്പത്തി ആറിലല്ലേ
ആ ആ ശരിയാണല്ല അങ്ങനെയും കൊണ്ടല്ലാ
അല്ല അപ്പൊ രണ്ടു വർഷം മുന്നിട്ട് ആ സമയത്ത് ഇവിടെ വേറെ സിസ്റ്റം ഒക്കെയാ ഇട ഗവൺമെന്റ്ക്കെ ഇടക്കാല ഗവൺമെന്റ് പോലെയൊക്കെ വരുന്നുണ്ടല്ലോ തിരുവിതാംകൂർ കൊച്ചി അങ്ങനെയൊക്കെ ഉം അതുകൊണ്ട് ഇത് നോക്കണ്ടാ മറ്റേത് കമ്മീഷൻ ചെയ്യുമ്പഴായിരുന്ന് ശ്രീ ചിത്തിര തിരുന്നാൾ ഉണ്ടായിരുന്നേ ഉം പിന്നെ മലബാർ ഏ
പഠിത്തമൊക്കെ മാത്രേ ഒള്ളൂന്ന്
ഇല്ല ഇല്ല ഇന്നൊന്നും പഠിച്ചില്ല ഇന്ന് എല്ലാരും വീട്ടിലുള്ള ദിവസ ആയോണ്ട് ജോലികളിലൊക്കെ അമ്മായിയേ ഹെൽപ് ചെയ്യണം പിന്നെ താമസിച്ച് എണ്ണീറ്റ് അങ്ങനെയൊക്കെ ഇന്നത്തെ സമയമെല്ലാം പോയി ഇപ്പൊ പഠിക്കാ ഇരുന്നതേ ഉള്ളു അപ്പഴാ നീ വിളിച്ചേ
ഹെൽപ് ചെയ്യാൻ കയറിയപ്പഴേ കൈ മുറിഞ്ഞില്ലേ
അയിന് മുമ്പട്ട് അയിന് മുമ്പട്ട് രാവിലെ ഹെൽപ് ചെയ്ത് ചമ്മന്തിക്കറി ഉണ്ടാക്കി കൊടുത്ത് ദോശ ചുട്ടു കൊടുത്ത്
അതില് നീ ചെയ്തത് ദോശ ചുട്ടത്
ചമ്മന്തി കറി ഉണ്ടാക്കി
ചമ്മന്തി കറി ഉണ്ടാക്കാൻ എന്ത് ര് വേണം
ഓ ചമ്മതികറി ഉണ്ടാകാനൊക്കെ വേണം എ നിനക്കറിയോ പറ കേക്കട്ട്
എനിക്ക് അത്യാവശ്യൊക്കെ അറിയാം
ചമ്മന്തിക്കറി ഒണ്ടാക്കുന്നെ എങ്ങനെയാ പറാ
ചമ്മന്തിക്കറി എന്തുവാ തേങ്ങ അരച്ച് ചമ്മന്തിക്കറി കടുവൊക്കെ ഇട്ട് വറത്തെടുത്ത് ചമ്മന്തി കറി ഏഹ്
ണോങ്കി അറിയാവുന്ന ആൾക്കാര് ചെയ്യണം
ഹലോ ഞാൻ വീട്ടി ഒണ്ടാക്കുമ്പോ എനിക്ക് നല്ല കൈപ്പുണ്യവാന്ന് അമ്മ പറയും
ഓഹ് നീ ഒണ്ടാക്കുവോ?
ഞാൻ ഒണ്ടാക്കും ദോശയൊക്കെ ഇടി ഞാനും ഒണ്ടാക്കും
ആഹ് ഒക്കെ
എന്റെ അനിയത്തി ഒണ്ടാക്കുന്നതിലും കറക്റ്റ് ഷേപ്പിന് വരത്തില്ലാ ഓംപ്ലെയിറ്റൊക്കെ ഞാൻ ഒണ്ടാക്കിയ കറക്റ്റ് ഷേയ്പ്പിനൊക്കെ വരും
വല്ലപ്പോഴും ഒണ്ടാക്കുന്ന കൊണ്ടാ അത് കറക്റ്റാവും
അയ്യോ അങ്ങനെയല്ലാ എനിക്ക് പണ്ടേ ഞാൻ ഒണ്ടാകും കേട്ടോ കൊച്ചോ
ഉം അത് നിന്റെ അമ്മ കൊള്ളാം സാധാരണ അമ്മമാര് ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലാ
അമ്മക്ക് ഹോട്ടൽ ഒണ്ടായിരുന്നു കട ഒണ്ടായിരുന്നെടി പണ്ട്
ആഹ് അതുകൊണ്ടാല്ലേ
അതെ അനിയത്തിക്ക് അനിയൻ ത്തി ഇപ്പ ഇപ്പ അനിയത്തി ഇപ്പഴാണ് എല്ലാം ഒണ്ടാക്കുന്നത് അവളെല്ലാം ഒണ്ടാക്കും ഇപ്പഴും
ആഹ് ഇപ്പൊ അവള് സെപ്പറേറ്റ് ആയില്ലേ?
ഉം സെപ്പറേറ്റായി
അവിടെ കുടുംബത്താണോ അതോ ഒറ്റയ്ക്കാണോ അവര്?
അവൾ അവിടെ അവളും ഹസ്ബന്റും കൊച്ചും മാത്രേ ഒള്ളൂ
ഉം ഉം അപ്പൊ പിന്നെ അവള് തന്നെ ചെയ്തല്ലേ പറ്റോള്ളൂ
ആഹ് ഇന്ന് അവക്ക് വയ്യായിരുന്നെടി അവൾക്ക് ബി പി ഒക്കെ കൂടി കൊറയുന്നില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ നൂറ്റ് ഏഹ് നൂറ്റി എത്രയെ വീട്ടി വരുമ്പഴത്തേക്ക് നൂറ്റി മുപ്പ മുപ്പത് ഹോസ്പിറ്റലിൽ പോകുമ്പോ നൂറ്റി അറുപത്
ഇശോ ഉം വേരിയേഷൻ ആയിട്ട് നിക്കുന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും
പിന്നെ ഹോസ്പിറ്റലി പോണോണ്ടാണോ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യാ
ചെലപ്പം പോയി നോക്കുമ്പോ ഒന്നും കൂടെ ടെൻഷൻ കാണും
ആഹ് അതായിരിക്കും
ഉം കുഞ്ഞോ കുഞ്ഞിനെ സ്കൂളിൽ ആക്കിയോ?
കുഞ്ഞ് അംഗവാടി
അംഗൻവാടിയിലാക്കിയോ?
ഓഹ് അംഗൻവാടിയിലാ അവള് ബാഗും തൂക്കി എറങ്ങണ കാണാം ആഹ് അവള് ഓഹ് അവള് ബാഗും തൂക്കി എറങ്ങണ കാണാന്ന് എടെക്കെടക്ക്
ഹ
ഉം
ഇഷ്ട്ടവല്ലേ അയ്ന് പോവാനൊക്കെ ക്ലാസ്സിനൊക്കെ?
ഓഹ് അവള് പോകും ഒരു ദിവസം സ്വന്തായിട്ട് തന്നെ എറങ്ങി വീട്ടി വന്നു അങ്ങനെ പോണ് അടുത്തല്ലെടി കൊറച്ച് ദൂരം ഒണ്ട് അവരാരും അറിഞ്ഞില്ലാ
ഉം
ഇവള് എറങ്ങി ഓടിക്കളഞ്ഞ് എവര് അവര് പാത്രം മേടിക്കാൻ വേണ്ടിയേ
ഉം
ചോളം ഇടാൻ വേണ്ടി പാത്രം ആഹ് കൊണ്ടുപോയി ഏഹ് എവളെ പാത്രം ഇതിന്റെ അടപ്പ് എടുത്ത് ബാഗിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾ എടുത്ത് ബാഗി ഇട്ടിട്ട് പാത്രം അവിടെ കൊടുത്തിട്ട് ഇറങ്ങി ഓടി വന്നു
ഇപ്പൊ ചോള ഒക്കെ ആണോ അംഗൻവാടിയില്
ചോളോ അല്ല എന്തിനാ തിന്നാൻ കൊടുത്തതാ അത് കൊടുക്കാൻ വേണ്ടി അവര് സാധനം എടുക്കാൻ പോയ അപ്പ ഇവള് പത്രം എടുത്ത് എല്ലാം ഇട്ട് അകത്തിട്ട് ഇവള്ഓടികളഞ്ഞു
ശോ ഇവരുടെ ശ്രദ്ധ കുറവും ഉണ്ട്
അവര് പിറകെ ഓടി അവള് വീട് വരെ ഓടി അവളെ കിട്ടീല്ല വീട്ടി എത്തി അവള്.
ശ് വണ്ടി എങ്ങാനും വരുമ്പോഴാ പാട്
അതാ ആരും അറിഞ്ഞില്ല പിറകെ ഓടിയലും കിട്ടണ്ടേ അവളെ
ആണാണ് ഇത്ങ്ങൾക്ക് ഭയങ്കര സ്പീടാ കുഞ്ഞു പിള്ളേർക്ക്
ഉം ഏഹ് അവളങ്ങ് ഓടി എന്നിട്ട് അമ്മയടുത്ത് പറഞ്ഞ് അമ്മ അവിടുത്ത് പറഞ്ഞു അമ്മ അവിടെ ചൂടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടി യില്ല അതോണ്ട് ഞാൻ തിരിച്ച് വന്നു.
ട്ടി കൊള്ളാം ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരത്തില്ലേ?
ഓ അവളിപ്പോ രണ്ടൂ ദിവസം മുമ്പ് വന്നിട്ട് പോയതൊള്ളൂ ഏഹ് ബാനിന്റെ ബർത്ത്ഡേ ആയിരുന്നു
ഉം ഉം
അങ്ങനെ കേ അവന് ഇപ്പൊ പതിനാറ് പതിനാറായി.
പതിനാറ് ഉം
അതെ അതെ രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ്
നീയിപ്പോ പറഞ്ഞ അവനെ ക്കാതിരുന്നാ മതി
അവന് ആഹ് എടി അവന് കൊണ്ടടീ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ മുതുക്ക് പ്രേമമാ